ഹലോ ഹലോ കേക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട്
ആ എന്തൊക്കെയുണ്ട്
സുഖം അവിടെ എന്തുണ്ട്
സുഖമായിട്ടൊക്കെ പോകുന്ന ആ നമ്മുടെ ഇപ്പം ഈ വനിതകൾക്കുള്ള ഫ്രീ ടിക്കറ്റിങ്ങിന്റെ കേട്ടിരുന്നോഅതിനെ പറ്റി ആ എന്ത് തോന്നുന്നു അതിനെപ്പറ്റി
അതെ എത്രനാൾ മുമ്പോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയമുണ്ട്
തീർച്ചയായിട്ടും എനിക്കും അതെ തീർച്ചയായിട്ടും തന്നെ ഉണ്ട് പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവായി ട്ടാണോ തോന്നുന്നത് ആ
ഇപ്പം പോസിറ്റീവായിട്ടാ പക്ഷെ അത് എന്റെ ഒരു വശം ചിന്തിച്ചാ നെഗറ്റീ റ്റീവ് ഉണ്ട് പ്രൈവറ്റ് ബസുകാർക്ക് അതൊരു വളരെ നഷ്ടകരമായ ഒരു സംഭവമാണ് അതുപോലെ എല്ലാവനും വരെയും. ഉൾപ്പെടുത്തുന്നതിന് പകരം മുതിർന്ന
സ്ത്രീകള് സ്ത്രീകൾക്ക് മാത്രല്ലേ
റെയ്ഞ്ച് കട്ടാവുന്നുണ്ട് ഫുള് വോയ്സ് കിട്ടുന്നില്ല
ആ ആ അല്ല അത് കൂടുതലും പറഞ്ഞത് ശരിയായില്ല അവർക്കും ഫ്രീ എല്ലാവർ സ്ത്രീകൾക്കും ഇത് ഫ്രീ ആയിട്ടല്ലേ കിട്ടുന്നത് പക്ഷെ എല്ലാർക്കും അതിനുള്ളൊരു പാവപ്പെട്ടവരും ഒണ്ട് സമ്പന്നമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവരും ഒ ണ്ട് ഏ കെ എസ് ആർടി സീക്കകത്ത് യാത്ര ചെയ്യുണോരു ഒണ്ട്
അതില് ഹ് അറുപത് വയസിന് മുകളിലോട്ടൊള്ളവർക്കും വിദ്യാർത്ഥി കൾക്കും മാത്രമായിട്ട് അനുവദിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു
ഉം അത് അതാ അത് മാത്രവു അല്ല ഇപ്പൊ കെ എസ് ആർ ടി സിക്ക് വലിയൊരു നഷ്ടം അത് സംഭവിക്കും കാരണം കൂടുതലും സ്ത്രീകളും കൂടുതൽ പേരും കെ എസ് ആർ ടിസീ യിൽ അല്ലെ യാത്ര ചെയ്യുന്നവര്
അതെ കെ എസ് ആർ ടി സി ഓൾറെഡി നഷ്ടത്തിൽ പൊക്കൊണ്ടിരിക്കാണ് അക്കൂട്ടത്തിൽ ഇങ്ങനെ സൗജന്യ യാത്ര കൂടെ വരുമ്പം കൂടുതൽ നഷ്ടത്തിലേക്ക് പോകും
നഷ്ടത്തിലായിരിക്കും അവര് അങ്ങ് പറയുകയും ചെയ്തു വാഗ്ദാനം ചെയ്തു ചെയ്യ ക്കീം തീർത്തുപിന്നെത് പിൻവലിക്കാൻ പറ്റാത്തൊരെ സാഹചര്യം അവർക്ക് കണ്ടവാത്തത
അതെ അവര് മുതിർന്ന സ്ത്രീകള് വിദ്യാർത്ഥികള് എന്ന് പറഞ്ഞ ണേ കൊഴപ്പയില്ലായിരുന്നു എല്ലാ സ്ത്രീകൾക്കും എന്നൊരു വാഗ്ദാനം വെച്ചതാണ്
പ്രശ്നം
ഉം അതെ പ്രായമായവർ ക്കും വിദ്യാർത്ഥികൾക്കും വരുമാനമാർഗം ഇല്ലാത്തോണ്ട് അവർക്ക് സൗജന്യയാവാം
ഫ്രീ ആയിട്ടാ അങ്ങനെ പക്ഷേ ആ എല്ലാ പുരുഷന്മാർക്കും അവു പാവപ്പെട്ടരൊക്കെ ഉണ്ടല്ലോ അവർക്ക് അത് ഉപയോഗം ഇല്ലാതെ ഒരു തായി പോയി അധിക നാള് മുന്നോ ട്ട് പോവുന്നു തോന്നില്ല
തോന്നുന്നില്ല അല്ല ഇത്രയൊക്കെ ചെയ്തിട്ടും ചില പാർട്ടികള് ഇതിനെതിരായിട്ട് ആകെ ഓർഡിനറി ബസ്സുകളിൽ മാ ത്രമേ അനുവദിച്ചുള്ളൂ എന്നും പറഞ്ഞും പ്രശ്നം നടത്തുന്നവരൊണ്ട്
ആന്ന് തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നവരുണ്ട്
ന്നേ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു കാര്യം നിലവിൽ വന്നപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം അതിനും എതിരെ കുറ്റം കണ്ടെത്തുന്നവരു ഒണ്ട്
അതാ ഏതൊരു കാര്യത്തിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടന്ന് പറയുന്ന പോലെ പോസിറ്റീവ് പോസിറ്റീവ് ഒണ്ട് നെഗറ്റീവ് ഏത് കാര്യത്തിനും ഒണ്ടല്ലോ
അതെ
ആ പിന്നെ ഇപ്പോഴത്തെ മറ്റേ പാർട്ടിയെ പറ്റി എന്താണ് അഭിപ്രായം
പാർട്ടി അവര് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് അതുപോലൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ കൊള്ളാം
ഇതുവരെ മിക്കവരും പറയുന്ന പോലെ പത്ത് വർഷം കൊണ്ട് മുടിപ്പിച്ചെടുത്തു അത് പോ ഈ ഈ കണ്ടുവന്ന വർഷങ്ങളിലായിരുന്നു അതിനെതിരെ ഇപ്പം തുടങ്ങിയ തൂഫാൻ
ആ ആഹ് ആ ഞാന അത് കേട്ടിരിന്ന് നല്ലൊരു കാര്യാണ് കാരണം സ്കൂളുകളെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് കൂടുതലും കോളേജ് ഈ പഠിക്കുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മെയിന് ആയിട്ടുള്ള ഈ പ്രശ്നം
ആണാണ്
സംസ്ഥാനത്ത് നിന്ന് കുടിയേറി പാർത്തവരാണ് കൂടുതലും ഇവിടെ എത്തിക്കുന്ന എന്നാണ് പറയുന്നത്.
ആ അത് അതിനെതിരായിട്ടൊരു കാര്യം നടത്തുന്നു. വന്നിട്ട് ഇപ്പോ ഒരു വാർത്ത കണ്ടായിരുന്നു ഉറങ്ങാതിരിക്കാൻ വേണ്ടി ലഹരി ഉപയോഗിച്ചൊരു വാർത്ത കണ്ടിരിതാ ആ ആ അത് ഇങ്ങനെ കിടക്കുന്ന കണ്ടു ഒരു വർക്ക് ചെയ്യുന്നൊരു സ്ത്രീയാണെന്ന് തോന്നു ഉറങ്ങാതിരിക്കാൻ വേണ്ടി ത് ലഹരി ഉപയോഗിച്ചു വർക്ക് ചെയ്യുമ്പോ ഉറങ്ങിപ്പോതിരിക്കാനായിട്ട്.
ഇതൊക്കെ പിന്നീട്ണ്ടാക്കുന്ന ഒരു ദോഷങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എല്ലാരും ആ സമയത്തേനുള്ള ഒരു ഒരു ഇതിന് വേണ്ടി അങ്ങ് ഉപയോഗിക്കുക.
അത് കുട്ടികള് ഏ കൊച്ചു കുട്ടികള് വരെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ ഇപ്പ ഇത് ഉപയോഗിക്കും കാരണം അവർക്കത് സ്കൂളിനടുത്തുന്ന് തന്നെ അത് കിട്ടുന്നൊരു സാഹചര്യാ ഇപ്പൊ ഉള്ളത് ആഹ അതാ സ്കൂളുകളിലൊക്കെയ പക്ഷെ അതൊക്കെ നിരോധിക്കുന്നത് നല്ലൊരു തീരുമാനം തന്നാ.
ആണ് അത് തുടക്കത്തിലേ അത് തുടങ്ങി വെച്ചത് വളരെ നല്ല കാര്യം. ഇത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് കേറി വന്നതാ ഇപ്പ ഇത്രയും മയക്കുമരു ഇതിന് മുമ്പൊന്നും ഇങ്ങനെ ഒരു മരു മയക്കുമരുന്നിന്റെ ഉപയോഗം നമ്മൾ കേട്ടട്ടില്ല.
കേട്ടിട്ടില്ല എന്തോ ഓ നമ്മളിപ്പം ഇതുകൊണ്ട് പല പല ഈ മയക്കുമരുന്ന് ഉപയോഗം കൊണ്ട് തന്നെ മറ്റു പല ദുശീലങ്ങളിലേക്കും കൊലപാതകം എന്തുമയാ വാർത്തകളാണ് നമ്മൾ കേട്ടിട്ടുള്ള മാതാപിതാക്കളെ കൊല്ലുന്നത്
അ ശരിയാ അതെ അതെ ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിയുന്നു. അവരെ ഉപദ്രവിക്കുന്ന്
അതാ ഇപ്പോഴത്തെ കാലം വളരെ മോശ വാ കാരണം അതിങ്ങനെ ഓരോരോ ദിവസം ഓരോ ഓരോ വാർത്തകളല്ലേ നമ്മള കേൾക്കുന്ന നമ്മുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള
നമ്മളൊക്കെ ജീവിച്ചു വന്ന ആ ഒരു കാലഘട്ടവല്ല അന്ന് എവിടെയും പോകാൻ ഒരു പേടിയില്ലാതെ വീട്ടുകാർക്ക് വിടാമായിരുന്നു. ഇപ്പം പെൺകുഞ്ഞുങ്ങളാണ് എന്നത് തന്നെ പേടിയോട് കൂടിയാണ് എല്ലാരും
എല്ലാരും ഓർക്കുമ്പ ശരിയാണ് കാരണം നമ്മുക്ക് നമ്മുടെ വീട്ടിനിന്ന് ഇപ്പ മറ്റൊരു വീട്ടിലേക്ക് വിടാൻ തന്നെ പേടിയാ കുഞ്ഞുങ്ങളെ
ആന്ന് പണ്ട് നമ്മള കാലഘട്ടത്തിൽ കഴിഞ്ഞ തന്നെ അയൽപക്കങ്ങളിൽ പോയി കൂട്ടുകൂടി കളിച്ച് അവിട്ന്ന് ഉണ്ടും ഉറങ്ങിയും കളിച്ചും ചിരിച്ചും വന്നവരാ
അന്നൊന്ന് ഉ പേടി അന്നൊന്നും ആരെയും സഹിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു ഇപ്പ അങ്ങനെ അല്ലല്ലോ ദിവസം ദിവസം ഒരു കുഞ്ഞുങ്ങളോട് പോലും ക്രൂരത കാണിക്കുന്ന
അതാണ് ആൺകുട്ടിയെന്നും ഇല്ല പെൺകുട്ടികളെന്നും ഇല്ല ല്ല ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒരേപോലെള്ള ക്രൂരതയാണ് കാണിക്കുന്ന
അതോ മത് സമൂഹത്ത് വല്ലാത്ത രീതിയില് ആ മോശമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടിക്കൂടി വരുവാ
പണ്ട് നമുക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ഒരാളായിരുന്നു അച്ഛൻ ഇപ്പം സ്വന്തം അഛനീന്ന് വരെ
അതാ നമുക്ക്പേടിയാ.
ഉം
എന്തുമേ വാർത്തകളാ ദിവസംവരുന്നത്.
അതെ അതെ
ഉം കുറച്ചൊക്കെ സോഷ്യൽ മീഡിയെ കാര്യങ്ങളും എല്ലാം ഇതാവുന്നതു കൊണ്ട്
ഉണ്ട് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടുന്നതും ഒരു വല്ല്യ പ്രശ്നമാണ്. ഇപ്പം പ്രായപൂർത്തിയാകാത്ത കുട്ടികള് തന്നെ ഇതിലോരോന്ന് കണ്ടറങ്ങി പുറപ്പെടുന്ന്
പുറപ്പെട്ട് ണ്ട്
കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കണ്ടു. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്ക ക്കുന്ന രണ്ട് കുട്ടികളുടെ കൂടെ കാട് കയറി
ആ അതുകണ്ടു ടുത്ത ആ കണ്ടാരുന്നു.
ഇവരൊക്കെ എന്ത് വിശ്വസിച്ചിങ്ങനെ എറങ്ങി പോകുന്നുന്നറിയില്ല.
അവര് വീട്ടിലുള്ളവര് കഷ്ടപ്പെട്ടാ പഠിപ്പിക്കാൻ വിടുന്നു അവരവർക്ക് ഇഷ്ടള്ളത് പോലെ. നടക്ക് ന്ന് ഇങ്ങട്ട് നമ്മടെ മക്കളെ പോലു ഇപ്പ വിശ്വസിക്കാൻ പറ്റാത്ത കാലവാ ഇപ്പ.
ആണ്, എന്ത് ധൈര്യത്തിലാണ് ഇവരെറങ്ങി പോകുന്നതെന്ന്.
അതാ. ആരെ വിശ്വസിക്കണം എന്ന് അറിയാൻ പറ്റാത്ത
ഒര്കടൽ തീരത്തോട്ടു ചെന്ന് കഴിഞ്ഞാൽ അവിടാണെങ്കി ഓരോ മുക്കിലും മൂലയിലും കമിതാക്കളാ. അതീ സ്കൂളിൽ പഠിക്കാനെന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം നമ്മൾ വിടുന്ന മക്കളാ.
ആ അത് നമുക്ക് പോയി വരുന്നത് നമ്മളൊക്കെ പണ്ടന്തൊക്കെ നെച്ചാ വീട്ടീന്ന് അച്ന്റെയും അമ്മയുടെയും കൂടെ ഒക്കെയ ആ ബീച്ചിലായാലും ഒക്കെ പോകു ന്നെ അവരെപ്പഴെങ്ങാനും കൊണ്ടു പോയാ കൊണ്ടുപോയി.
നമുക്കൊക്കെ ഒരു അഞ്ചു മിനിറ്റ് സ്കൂളിലെത്താൻ വൈകിയാ ടെൻഷനാരുന്നു. ഇത് സ്കൂളിൽ കേറിയില്ലേ പോലും ടെൻഷൻ ഇല്ലാത്ത പിള്ളാര്.
അതാ ഇപ്പം വീട്ടീന്നൊന്നും കൊണ്ടൊ യൊന്നും വേണ്ട അവരവരുടെ ഇഷ്ടം പോലെ തന്നെ അങ്ങ് പോയി വരാ അച്ഛനും അറിയണ്ട അമ്മയും അറിയണ്ട.
ആരുടെ കൂടെ വേണേലും പൊക്കോളും. ഓല് ഒരു ട്രെയ്നിൽ യാ ത്ര ചെയ്യുമ്പം, മിക്കവാറും വീടുകളി വീട്ടിലേക്ക് പോകുമ്പം ട്രെയിനാ യൂസ് ചെയ്യാറ്
ഉം
ഓരോ കമ്പാർട്ട്മെന്റിന്റെയും ബാത്റൂമിന്റെ വാതുക്കെ കാണും
കാണും.
കെട്ടിപിടിച്ചും അങ്ങനെ ഓരോരോ കൂ ട്ടങ്ങളായിട്ട് ഇവർക്കൊക്കെ പബ്ലിക്ക് അ പബ്ലിക്ക് കാണുന്നു എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല.
ഇല്ലാ പേടിയില്ല അവർക്കൊന്നും ആർക്കും.
പേടീം ഇല്ല നാണോം ഇല്ല എന്നുള്ളരു ജ ജനറേഷന ഇപ്പൊ.
അ കാണുന്ന നമ്മക്കാ നാണക്കേടും.
അതേ നമുക്ക് നാണം തോന്നും ഇത് കാണുമ്പോ. പക്ഷെ അവർക്കതൊരു പ്രശ്നമല്ല.
പോലെ പഠിക്കാനെന്നും പറഞ്ഞോണ്ട് അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന പിള്ളേരും ഇത് തന്നെയാ. ഒരു ചെറുക്കനും പെണ്ണു ആയിട്ടാവും പോവ്വ
പോന്നത്
അന്നാ ആ ട്രെയിനെ വെച്ച് കാണിക്കാൻ പറ്റുന്ന സകല കോപ്രായങ്ങളും കാണിക്കും
ഒരു അന്ത്യാവക്ക് കിട്ടുന്ന സാധനം വേടി ട്ട് അനുവദ്ച്ച് കൊടുത്തപ്പം അവനങ്ങ് മിസ്യൂസ് ചെയ്തങ്ങെടുക്കുവാ ചെലേത്തുന്മാരുടെ വീട്ടുകാര് വിശ്വസ്ച് എന്നലൾ കരുതിയാ വിടുന്നതാ അവ്ര് പറ് അമ്മായമ്മയെ എന്തൊക്കെയോ കഷ്ടപ്പെ പ്പെടുന്നുണ്ട് യെന്നമുക്കറിയാവോ ഓരോ മക്കളെ വള ർത്താൻ വേണ്ടി പഠിപ്പിച്ചവരെ നെലേലെത്താ ഇത്രനരഗു
അങ്ങനെ ഒരു ചിന്ത ഇപ്പഴ്ത്തെ ഒരു ജനറേഷൻ ഇല്ലെന്നുള്ളതാണ് പണ്ട് നമുക്ക് ഒരുഇതാരുന്നു അച്ഛൻ വേദനിക്കുവോ അമ്മ വേദനിക്കുവോന്ന് പക്ഷെ ഇപ്പഴ്ത്തെ
ആ അതാന്ന് പണ്ടൊക്കെ നമുക്കൊരു ന്താ എന്തെങ്കിലും ഒര് ഒ ലൈനോ അങ്ങനെ എന്തെങ്കിലുഒന്ന് വന്ന് കഴിഞ്ഞാ പേടിയാ വീട്ട്ലറിയോന്ന് പം ഇപ്പ പക്ഷെ അങ്ങനൊള്ള കാര്യങ്ങളോ സൊന്താമ്മക്കെക്കെ അറിയോന്നുള്ള പേടിയാരുന്നു ദിവസം പക്ഷെ ഇപ്പൊ
അതെ അതെ അല്ല വഴി വഴീക്കാണുന്ന ഒരാളോട് സംസാരിക്കാൻ പോലു വന്ന് പേടിച്ചിരുന്ന കാലഘട്ടാരുന്നത് അല്ലെ ഡിഗ്രി എത്തുന്നവരെ ഈ പ്രേമം എന്തുവാന്ന് പോലും നമ്മളറിഞ്ഞിട്ടില്ല
അയ്ൻ്റല്ല ഫോൺ തന്നെ ഉപയോഗിക്കുന്നത് അപ് കല്ലേഗ് സമയത്തൊക്കെയാ പക്ഷെ ഇപ്പഴ്ത്തെ പിള്ളേർക്ക് പത്താം ക്ലാസ് പാസ് ആവണ്ട
ആഹ് പാസ്സാവുമ്പോഴേ വീട്ടുകാാര് പറയുന്ന സമ്മാനവാണ് നിനക്ക്ഞാ ഒരു ഫോൺ മേടിച്ചു തന്നേക്കാം അങ്ങനെ പിള്ളാരെത്ര കഷ്ടപ്പെട്ടും പത്താം ക്ലാസ്സിൽ എ പ്ല മേടിക്കും ഈ ഫോണൊക്കെ കൈ കിട്ടും അടുത്ത വർഷം മൊതല് എ പ്ലസുകളുടെ എണ്ണം കൊറയും പിന്നെ അത് വീട്ടുകാർക്ക് ടെൻഷനാ എന്നാ അവരപ്പോഴും ചിന്തിക്കുന്നില്ല ഈ ഫോൺ കൊണ്ടാണ് പ്രശ്നമെന്ന് അടുത്ത കൊച്ചും പത്താം ക്ലാസ്സ് പാസ്സാ പാമ്പും ഫോൺ കൊടുക്കാന്ന് വാഗ്ദാനം കൊടുക്കാ
ഈ പണ്ടൊക്കെന്ന്വച്ചാ ഈ ഫോണൊക്കെ കൊടുക്കുന്ന സമയത്തായാലും എപ്പഴും നമ്മുടെ ഫോണ് അവര് ചെ ക്കെയ്യും വീട്ട്കാര് എട്ത്തഴിഞ്ഞ് ആരെയൊക്കെ വിളിച്ചൂന്ന് ആഹ് ഇല്ല ഇപ്പ ആരും ചെയ്യത്തില്ല വീട്ടാർക്ക്തന്നറിയ